ഹലോ കേ ആഹ് കേക്ക്ന്ന്ണ്ട് ഫസ്റ്റെന്നെ എട്ത്തിട്ട്ണ്ട് കേൾക്ക്ന്നല്ല കേൾക്കാഞ്ഞെന്തേ
ഏഹ് ഇവിടെന്നാ ഇങ്ങള് ഇട്ത്തതായിട്ട് കാണിച്ച ഇപ്പളാണ് അതരെ റിങ്ങ്ങ് യിനൂ കാണിച്ചിണ്ട്
ഏഹ് ഇതില് കേ കേക്കണെന്നെല്ല ഇപ്പൊ കേക്ക്ണ്ട് ഇപ്പളാണ് സമയം കാണിച്ചത്
ആഹ്
ഇങ്ങനെ വന്നത് ആഹ് ചോറ്ന്ന് ഇയ്യോറ്ന്നോ ഞാൻ തിന്ന് ഇഞ്ഞ് വാ ഓലോക്കെ കഴിച്ചാണ്
ഏഹ്
എന്തൊക്കെ അനക്ക് കൂട്ട് അനക്ക് എന്തൊക്കെ
കൂട്ടാന് സാമ്പാറുണ്ട് ഉപ്പേരിണ്ട്
ഉം കാ ഉം
പിന്നെ ഒണക്ക മീനും ഇന്ന് മീൻ കിട്ടിയിട്ടില്ല
ഏഹ് മീൻ കിട്ടില്ല ഒണക്ക മീൻ ഒന്നായിട്ട് വാങ്ങിക്കലാ
അങ്ങനെ എല്ലാസം ഓണക്കമീൻ പിന്നെ സ്റ്റോക്ക് ഇണ്ടാവല്ണ്ട് എടക്കൊക്കെ അപ്പൊ മീ ൻ മീന് ഇവിടെ ഇല്ലാതെക്കല് ഇല്ലാ കാരണം ഇപ്പാക്കൊരു പൂച്ചയണ്ട് ഇവട്ത്തെ ഇപ്പാക്ക്
അയിന് ഒണക്കമീനാ കൊട്ക്ക അയിറ്റങ്ങക്ക് വേറെ ഭക്ഷണല്ലേ ഉം
ആ പൂച്ചല്ല ഇത് നാടൻ പൂച്ച്യാണ് ഒരു വെള്ള പൂച്ചേ എട്ട് ഒമ്പത് കൊല്ലായല്ലോ അത് ഇവടെ ഞാനൊക്കെ വരണീന്റെ മുന്നണ്ട്
ഉം
അപ്പൊ അയിന് ഫുൾ ടൈം മീന് വാണം അപ്പൊ അയിന് മീന് കൊട്ന്നൊട്ക്കല്ണ്ട് ഇന്ന് എന്തേ ആവം ഇന്ന് രാവിലെ പോയിട്ടില്ല പീടീക്ക് നേരത്തെ പണിക്കൊവണ്ടാ യതൊണ്ടാവും അതോണ്ട് അപ്പ ഞങ്ങക്കും മീനിന് അങ്ങനെ പഞ്ചണ്ടാവലില്ല
ഉം ഉം ഉം
ഉം അല്ല ഇന്ന്പ്പോ മീന് ഇല്ലാത്തൊണ്ട് ഒടക്ക മീൻ കൂട്ടി
ഒക്കെ കഴിഞ്ഞ് ഇജ്ജ് കെടക്കലോടങ്യോ ഇവടെ മീൻ കറിണ്ട് പിന്നെ മി ബത്തല് കറി, കോര പൊരിച്ചെ ഇപ്പെയീ മക്കക്ക് കോര നുള്ളി കൊട്ക്കാണ് ഓൽക്ക് നുള്ളാൻ കയ്യുലല്ലോ
മുള്ളാണല്ലോല്ലെ?
മുള്ളാണ് നല്ല ടേസ്
ഇൻക്കല്ലെഷ്ടാ പക്ഷെ ആ മുള്ളിന്റെ കാര്യ ആലോയ്ച്ചിട്ടാ നല്ല കാമ്പുണ്ടാവും മറ്റേ മീൻനൊക്കെ അപേക്ഷിച്ച്
നല്ല കാമ്പ്ണ്ടാവും ഒന്ന് മതി ചോറെറങ്ങാന് ഉം
വറ്റിച്ചാലും കറി വെച്ചാലും ഒക്കെ രസാ പക്ഷെ ആ മുള്
ണ്ട പൊരിച്ചാ അങ്ങനെന്നാണ്ട് വെച്ചാതി
ആഹ് ആഹ് ആ പിന്നെന്തൊക്കെ സ്കൂളൊക്കെ തൊറക്കാനായിലേ?
കിടണം അങ്ങനെ ഏഹേ ഏ മാങ്ങനോട് മാങ്ങ ഇന്നലെ കിട്ടീനി അപ്പൊ ഒര് തട്ടികൂട്ടച്ചാറ്ണ്ടാക്കും ചോറ്റ്ക് കൂട്ടാൻ അപ്പം കൂട്ടാ മാത്രം
ഇവടീം അങ്ങൻ തന്നെ ഞങ്ങള് പടു അർത്ത്ങ്ങാണ്ടൊരു അച്ചാ റ് ഇമ്മാന്റെ അച്ചാറാണ് അച്ചാറ് പൊടിയൊന്നും ഇട്ടിട്ടില്ല
രാവിലെ തട് ആഹ് അച്ചാറ് പൊടിയൊന്നൊല്ലാതെ ഒര് തട്ടി കൂട്ട് അച്ചാറണ്ട്ണ്ടാക്കും ആ പെട്ടെന്ന് തീരും ചെയ്യും
ഉം
ഇവടെ പൊതുവെ അച്ചാറ് കൊട്ന്നാലൊ മാങ്ങിയാലൊ ഒക്കെ വേ അച്ചാറ് കയ്യും ഞാനച്ചാറിന്റാളാ
ഏഹേ?
ആഹ്
ഞാ ആദ്യന്നൊല്ലേനി ഇപ്പഴും ആളാണ്
ആഹ് പിന്നെയി
എന്തായി ബുക് സ്കൂൾല് ബുകൊക്കെ കൊണ്ടന്നൊ അഹ് ഇങ്ങള്
വാങ്ങണം തൊറ് കാനായല്ലൊ?
ആഹ് വാങ്ങീല്ല സ്കൂൾന്ന് ഇന്ന് കിട്ടി ടെക്സ്റ്റ് ബുക്ക്ക്കെ യൂണിഫോമൊക്കെ ഒന്ന് കിട്ടി
ആഹ് ആഹ് ഇബൽക്ക് കിട്ടീട്ടൊന്നുല്ല്യ അയിനെപ്പറ്റിയൊന്നും പർഞ്ട്ടൂല്ല്യ സ്കൂൾന്ന് കിട്ടീട്ടൂല്ല്യ ഇഞ്ഞ് തൊർക്കാനാവുമ്പോക്കിനൊക്കെ പറിയേ
ആഹ് ആഹ് അത് പിന്നെ പറിയെക്കാരം പ്രൈവറ്റല്ലെ?
ആഹ് ആഹ് ആഹ് പിന്നെ ഇഞിപ്പൊ ബാഗും, നോ ട്ടും അയ്ക്ക്ള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുംണ്ട്
ഒക്കെ വാങ്ങണലേ?
ആഹ് ഒക്ക വാങ്ങണം പിന്ന ചെറ്തൊർങ്ങാണ്
ഉം
ഓളൊക്കൊറങ്ങിയാലെ കോളെയ്യാനൊക്കെ പറ്റൊള്ളു പിന്നെ വേറെന്തെക്കെ എന്തൊക്കെ പിന്ന?
വേറൊക്കെ പിന്നൊക്കെ ഏഹ് ബിരിയാണിയൊക്കെണ്ടാക്കാനറിം?
ഏഹേ
ഇയ്യ്ണ്ടാക്കേല്ല്യ ബിരിയാണിയൊക്കെ?
എഹ്
ഇയ്യ് ബിരിയാണിയെക്കെ ഇണ്ടാക്കേല്ലെ?
ഞാ ഇണ്ടാക്കും ഞങ്ങക്ക് തിന്നാ പറ്റീത് മാത്രം പൊറത്ത്ന്ന് ആളെ വിളിച്ച് കൊടുക്കാ പറ്റ്യ കോൽത്തില് ഒന്നും ഇണ്ടാക്കൂല്ല
അ എന്താ പേടിച്ചാനൊന്നു ഇല്ലലോ
പ് ഇണ്ടാക്കും സാധാര്ണ ഇണ്ടാ ക്കും പഷേ അയിരി പ്പൊ കൊറ്ച്ച് മസാല കൂടീത ഞാൻ ഇണ്ടാക്ക അനെ മസാ
അതെല്ലെയ് സാല കൂടെ ഒക്കെ മല്ല് മല്ലിയൊക്കെ കൊറച്ച് ഇട്ടാ മതി ബിരിയാണിക്ക്
പൊടിയോ
അതാ ടേസ്റ്റ് ഉം മല്ലിപൊടി കൊറ്ച്ച് ച്ചിട്ടാ മതി ഉം കൊറ്ച്ചിട്ടാ മതി ഒരു നുള്ള് പിന്നെ ബിരിയാണി മസാല ഇടും അത്യാവശ്യം
മെയിനായിട്ട് ബിരിയാണി മസാല ഇടെണ്ടിന്ന്ലേ
ആഹ് അത് ണ്ട് ബിരിയാണി മസാല ഇടും അതാണ് തോന ഇടാ കുരുമുളക് പൊടി പിന്നെ മഞ്ഞള്
ഉം ഉം മല്ലിപ്പൊടിന്റെ ആഹ്
ആഹ് മല്ലിപ്പൊടി തോനെ ഇടര്ത് അതൊരു കുത്തലേക്കാരം
ആഹ് ഞങ്ങള് ഇപ്പം മിഞ്ഞാന്ന് ഇണ്ടാക്കീന്നു ഞാന ന്നെ ഇണ്ടാക്ക്യത് അയില് മല്ലിപ്പൊടീം ഏറീതാ അറീല്ല കളറ്ന് ബിരിയാണി മസാല പൊടിപ്പിച്ചപ്പം ഒര് കറ്പ്പ് കളറ് അത് ഇഞാഹ് ജാതിക്കെന്റെ കളറാണൊ ഒന്നും
ജാതിക്കന്റെ മേലത്തെ തൊലി ഒഴിവാക്കിയില്ലേ
ഇല്ല്യാ
ആ തൊലി ഒഴിവാക്കി ആ കുരു ആണ് പൊടിച്ചാട്ക്കല്
ഏഹ് ഞാൻ തൊല്യൊന്നും ഒഴിവാക്കിയിട്ടില്ല അതോണ്ടേ കാര അങ്ങനെ വന്നത് പക്ഷെ അത് വെച്ചിട്ട് ടേസ്റ്റ് വ്യത്യാസം ഒന്നുംല്ല
ആഹ് കുത്തി പൊട്ടിച്ചാണ്ട് തൊലില്ലേ ആ ഉള്ള് ത്ത് കുരു എടുക്കല് ആ തൊലി അമ്മള് ഒയിവാക്കലാണ് അത് ആരും ഇന്നേ വരെ തിന്ന്ണെ ഞാൻ കണ്ട്ല്ല
ഇൻക്കറീല ഇവടെ വല്യയൊരു പാക്കറ്റ് ബിരിയാണി മസാല നോമ്പിനൊക്കെ കിറ്റ് ട്ടീ ഇതിൽ ഇണ്ടായിന്ന്
ആയ്ലാ പിന്നെ അമ്മള് ഡബർകായി പോലെത്തൊ ഒരു കായില്ലേ ജാദിക്കാ
ആഹ് ആ അതെന്നെ ആ ജാതിക്കന്റെ മേൽ ത്ത സാധനം ഞാൻ ഒഴിവാക്കിയിട്ടില്ലാ ഇത് മൊത്തടാള്ളതാ വിജാരിചാണ്ട് അഹ് കുത്തി പൊട്ടിച്ച് മിക്സിയിലിട്ട് പൊടി ച്ച്
അതാണ് അന്ക്ക് കറുപ്പ് കൂടിയത്
ആഹ് അങ്ങനെ അമ്മക്ക് തിന്നാൻ പറ്റിയ ഒരു ചോറ് ആ പോല്ത്തിലുള്ള ചോറൊക്കെ ആവും അല്ല
പോ ഒഴിവാക്കി വെചോക്കണ്ടീ അപ്പൊ രസണ്ടാവും മല്ലിപ്പൊടിക്കെ കുറച്ച്ട്ടാമതി
ആഹ് ആഹ്
പിന്നെ നെയ്ച്ചോറാക്കി തളപ്പിചൂറ്റലാ ഇജ്ജ് ചോറ് അല്ല നെയ്ചോറാക്കി കുക്കറിലിടാലെ ഉം അങ്ങനെ അ തളപ്പിച്ചു നെയ് ചോറാക്കി വെക്ക വെള്ള കണക്കാക്കി വെച്ചാണ്ട് നൈചോറാക്കിവെക്കാ
അ ഇൻക്അറീല വള്ളത്തിന്റെ അളവും കാര്യ
ആനെ അമ്മള് ഒരു ക്ലാസ് അന് രണ്ട് ക്ലാസ് വെള്ളം എട്ക ഇന്നെട്ട് വെള്ളം വലിയാൻ ഉം ഒരു ക്ലാസ് അരിക്ക് രണ്ട് ക്ലാസ് വെള്ളം
ആഹ്
അങ്ങനെക്ക് അങ്ങനൊക്കേണ് അതാ വെച്ച് വെചാണ്ട് എയിമാവും
ആഹ് ആഹ് ആ ഇണ്ടാക്കിയതെന്നേ പഠിച്ചുള്ളൂ
പിന്നെ മന്തിയൊക്കേണ് ഇണ്ടാക്കാന്
ബുദ്ധിമുട്ട് ഒരീസതേപോലെ നോമ്പിനു മതി മന്തി ഇണ്ടാക്കി അന്ന് ഓയിൽ കൂടി അല്ലാത്ത പ്രശ്നക്കണ്ടായി ല അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഇന്റെടുത്ത്ന്ന് കൂടും അയ് നും വേണ്ടി ഉപ്പ് പറ്റെ കൊറിം
ആഹ് ആഹ് ആഹ് മന്തിയ്ൻ മന്തിന്റെ കാര്യക്കൊ ക്ക നല്ല വെലല്ലെ അപ്പൊ എപ്പോഴും വാങ്ങിയ ഉണ്ടാക്കിയെങ്കിലേ നമുക്ക് പഠിക്കയുള്ളൂ
ആഹ് അത് ഇവടെ ഏ അതും ഇതേപോലെ മന്തിന്റെ അരി എവിടുന്നോ ഒന്ന് കിട്ടിയിരുന്നു
ആം
ഏതോ ഇപ്പൊ റമളാൻ ആകുമ്പോ കൊറേ കിറ്റുകള് കിട്ടുമല്ലോ
ആഹ് ആഹ് ആ
അങ്ങനെ ഞങ്ങക്ക് ഞങ്ങളെ ഇമ്മാക്ക് കൊറെ കിറ്റുകൾ കിട്ടും മഞ്ചേരിന്ന് അപ്പൊ അത് കൊണ്ടന്നീല അങ്ങനെ എന്തിലോ ഉണ്ടേന്നു അരി ഒന്നര കിലോനെറ്റേ
ആഹ്
അങ്ങനെ വെച്ചിരുന്നു നന്നായി ഒക്കെ ചെയ്തക്ണ് ഓയലൊക്കെ കൂടി ഞാൻ ഇനിക്ക് കൊറച്ച് ഓയലൊക്കെ ഒയിക്കലിതിരി ഓവറാ അല്ലാത്ത പ്രശ്നൊന്നുംണ്ടായില്ല യൂട്യൂബില് നോക്കിണ്ടാക്കും യൂട്യൂബ് ഉണ്ടാവുമ്പോ പേടിച് ഒരു വിധമൊക്കെ പഠിച്ചെടുത്തത് യൂട്യൂബ്ന്ന് തന്നെ
ആഹ് ശരിയാ പേടിച്ചാനൊന്നുല്ല
ആഹ് വേറെ എന്തൊക്കെയാ
ഇന്ന് ഉറങ്ങിയില്ല പല്ല് ആശുപത്രിൽ പോയി പല്ല് അടച്ചു വന്ന് സ്കൂളിൽ പോ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
യൂണിഫോമും ബുക്കൊക്കെ വാങ്ങി വന്ന് ചോറുണ്ടാക്കി മീൻകറി ഉണ്ടാക്കി ഇനി മീൻ ച്ച് ഉണ്ടാക്കി
ആഹ്
ചോറ് മോള് വെച്ച്
ആഹ് ആഹ്
ഉം അങ്ങനെ ഞാൻ ഇന്നലെ പോയി ഏതിലെങ്കിലും പോയ നേരം കാണ കാവലാണ്
ആഹ്
അല്ലേലും ഉറങ്ങലില്ല ട്ടോ കിടക്കളൊള്ളൂ ഞാൻ ഉറങ്ങലൊന്നും ഇല്ല
ആഹ്
ഫോൺ ഉണ്ടായാൽ ആര ഉറങ്ങണ് ഫോണും തോണ്ടി ഇരിക്കുവാനല്ലാതേ
പിന്നെ ഇപ്പൊ പറഞ്ഞ ഏതായാലും സ്കൂള് തുറക്കാനായി
ഉം
മഴആണല്ലേ വൈകുന്നേരം ഇനി മുതൽ മഴയാണ് അഞ്ചു ദിവസൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഞീനു
മഴയാത് ഇന്നലെ എന്നാലും ചെറങ്ങനെ പാറ്റീനല്ലേ എന്നാലും ഒര് ചെറുങ്ങനെ ഒന്ന് പാറ്റീന് ഇന്നലെ
ആഹ്
ഉം
പിന്നെ വൈകുന്നേരം ചായക്കൊക്കെ കടിയൊക്കെ ഉണ്ടാക്കുവോ
മടിച്ചിരിക്കും
ആഹ്
പിന്നാ എത്തും ഇല്ലെങ്കിൽ ഉണ്ടാകും അല്ലെസ്‌ക്കറ്റ് ഒക്കെ ഉണ്ടെങ്കി അത്ട്ത്താണ്ട് കൊടുക്കും. ഞട് ഞാ ഈ ഈ പ ഇങ്ങനെ വി ഉച്ചക്ക് പണി കഴഞ്ഞാണ്ട് നമ്മളാണ്ട് പോയാൽ പിന്നെ മുകൊന്നുലല്ലോ വൈന്നേരം ഒന്നും ഉണ്ടാക്കാൻ ഇല്ലല്ലോ അപ്പൊ മടിയാണ് പോയി കിടന്നാ പിന്നെ
ആഹ് ആഹ് ശരിയാ
പിന്നെ അയിച്ച് കഴിയൂല അല്ലെങ്കി ആഹ് പ അയിന്റെ എടെ കൂടണ്ടാക്കി വെക്കണം. വെയ്ന്നേരത്തിനുകൂടി ഉള്ളേ
ആഹ്
ഉം ഇന്ന ഓക്
ഞങ്ങളും അങ്ങനെ ഉണ്ടാക്കുന്നില്ല ചെൽപ്പോ ഓല് പണി കഴിഞ്ഞ് വരുമ്പോ എത്തെങ്കിലും ക്കൊന്ന് എണ്ണകടികളും കൊണ്ട്. രും ചെൽപ്പോ അതും ബിസ്കറ്റ്
ഇട്ട് വരാനാവുമ്പോ അങ്ങനെണ്ടാ ഇത് അത് ഇല്ലല്ലോ ഓലെ തീച്ചിച്ചലക്കെ കഴിഞ്ഞ് ഷ്യനൊന്ന് ബീപ്പ് അയക്കല്ലേ
ആഹ്
ഉം
റെസ്ക്കൊക്കെ ഉണ്ടാവുമ്പോ അങ്ങനെ അതും കൂട്ടി തീന്നും. അത്രന്നെ പിന്നെ രണ്ട് മിനിറ്റ് കഴിയുമ്പോക്കിന് രാത്രി കെട് ചോറ്ന്ന് കെട്ക്കാനായി പെ ട്ടന്ന് ടൈം പോവ്ണ്
അതന്നെ ഇൻതപം പിന്നെ അയിന്റെടെ കടി ഉണ്ടാക്കിണ്ടെങ്കി പിന്നെ നേരെ അങ്ങനെ അങ്ങനെ അങ്ങനെ
ആഹ് ആഹ് അടുക്കളയിന്ന് പോരാനും ഒഴിവില്ല അത് കഴിഞ്ഞ രാത് ത്രികക്ള്ളത് ഉച്ചകത്തെ ബാക്കില്ലെങ്കിൽ പിന്നെ രാത്രി ഉഇണ്ടാക്കണം.
ആഹ്
പിന്നെ വേറെ എന്തായാ ഞാൻ പിന്നെ വിളിച്ചാട്ടാ
ആഹ് അയിക്കോട്ടന്ന
ആഹ്